കേക്കുന്നുണ്ടല്ലോ?
ആഹ് കേക്കുന്നുണ്ട് അപ്പളാ അലോ അലോ എന്ന് പറയേണ്ട് ഇരുപത്തെട്ട് മിൻറ്റായി.
ആണോ അയ്യോ.
നോക്കുമ്പോ ക്കാ റേഞ്ചില്ല.
റേഞ്ചില്ലല്ലേ ആ ആ ആ കൊഴപ്പല്ല്യ. ആ പിന്നെ നാ പറഞ്ഞത് ബ്രദറിന്റെ കാര്യോ അല്ലേ എന്റെ ചേട്ടന്റെ കാര്യോ? ആഹ് അപ്പൊ ചേ അതുപോലെ ചേട്ടന്. ഇതിന് ശേഷം എല്ലാരും നിർബന്ധിച്ച് അപ്പൊ ആൾക്ക് ഒരു പെൺകുട്ടിനെ ഇഷ്ട്ടേര്ന്ന്. അതിന് ശേഷോട്ട അതി ടീ അ ലൗ ഒരു ടീച്ചറായിര്ന്ന് ന്ന് പർഞ്ഞാ. ഞങ്ങളന്ന് പറയുമ്പോ ഒരു അധികം പൈസ ഒന്നും ഇല്ലാത്ത അറിയാലോ അങ്ങനത്തെ ആൾക്കാരാണ് ടീച്ചർന്ന് പറഞ്ഞ മീഡിയംകാര് അത് ഞ താമസിക്കണംന്ന് പറഞ്ഞാ ഞങ്ങക്ക് കോളനി പോലെ വീട് ച്ചെന്ന് അമ്പത് വീട് അങ്ങന കേട്ടിട്ടില്ലേ അതുപോലെ ഞങ്ങക്ക് വീട് വെച്ച് തന്നെണ് അപ്പൊ അങ്ങൻത്തെ ഒരു സ്ഥല ത്തേക്ക് ടീച്ചറിന്നെ കെട്ടിച് വിടുവാൻ താല്പര്യപ്പെടുവാ.
അതെ ഓരോത്തർ ചെപ്പോ ആലോചിക്കും അങ്ങനെ
ആഹ് അപ്പൊ അവര് നോക്കുമ്പോ അവര് പറഞ്ഞ് അവരത് ഒഴിഞ്ഞ്. ആ പെണ്ണിനാണെ അല്ലെ പെണ്ണിന് എറങ്ങി വന്നാൽ മത്യേനി ആ പെണ്ണും എറങ്ങി വന്നില്ല.
അതെ സ്നേഹം ഉള്ളവരാണെ വരണ്ടേ.
ആ പിന്നല്ലതെ പിന്നെ ചേട്ടാ പിന്നെ അതിനതിനധികം പ്രാധാന്യം കൊടുത്തില്ല തേച്ചിട്ട് പോയന്ന് പറ പിന്നെ ആളൊട്ടും കഴിക്കൂല.
ഇല്ല അതുവരെ ആൾക്ക് താല്പര്യം ഉണ്ടാവില്ല പ്രേമത്തിനോട് ഒന്നിനും ഒരു താല്പര്യം ഇല്ല. ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് ആ പെണ്ണിങ്ങാട് വന്ന് പറഞ്ഞ് ഇഷ്ടവാന്ന് പറഞ്ഞ്.
ആഹ്
ന്നട്ട് പിന്നെ പെണ്ണ് തേച്ചിട്ട് പോയി പ്രേമം അതെയോ പിന്നൊള് വന്ന് നോക്കുമ്പോ ഈ പെണ്ണിന്റെ വീട്ടുകാരെ നോക്കുവുള്ളു. എറങ്ങി വരാൻ നോക്കുന്നില്ല ആ അത് കാരണം പിന്നെ ഞങ്ങളും അധികം പ്രാധാന്യം കൊടുക്ക്‌ ന്നുല്ല.
എന്നാലും സ്നേഹം ഉണ്ടെങ്കി വന്നിട്ടുണ്ടാവും സ്നേഹവുല്ല അതുകൊണ്ടാണ്തട
അ അപ്പോ ഞാൻ ആ വിഷയം അവിടെ നിർത്തി പിന്നെ നമ്മെ ഇക്കാര്യം പറയാറില്ല
ആഹ്
കറി ഇല്ല ആളിപ്പോ അടിച്ചു പൊളിച്ച് ബാച്ച്ലർ ലൈഫ് ആയിട്ട് നടക്കയാണ്
അതെ
പണിക്ക് പോകുന്നല്ലട്ടോ നല്ല പണിക്കാരനാണ് ആഹ് നല്ല പണിക്കാരനാണ് പ്ലംബിങ്ങും പെയിന്റിങ്ങും എല്ലാ പണിയും അറിയ
ഓഹ് പക്ഷെ അവർക്കായിട്ട് ഒരു ആൾ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു സമാധാനു അവറ്റ വാപ്പയും അതെ അച്ഛനും അമ്മല്ലങ്കി ഇപ്പോ അവന്റെ ഇത് കഴിഞ്ഞാ പിന്നെ നമ്മുക്ക്ന്ന ആര് നോക്കും
ആ അതാണ് എന്റെ അമ്മക്ക് വിഷമം എന്ന് പറഞ്ഞാ അവനെ ഇനി ആര് ന്ന് പറഞ്ഞാ ജീവനാണ് എന്ന് പറഞ്ഞാ ഇപ്പറിയാലോ അമ്മമാർക്ക് മോ മകനോടും അച്ഛന്മാർക്കും മോളോ മോളോടുമാണ് താല്പര്യം അപ്പോ അമ്മക്ക് എന്ന് പറഞ്ഞാ ചേട്ടനെ ജീവനാണ് എന്ന് പറഞ്ഞ എന്നെക്കാട്ടും ഇഷ്ട്ട എപ്പളും അത് കൊണ്ട എന്നെ ഇഷ്ടോല്ല ചേട്ടനെ ഇഷ്ട്ട്വാ അത് പോലെ ഇവിടെം പറിം എനിക്കീ ചെറുതിനിനോട് അങ്ങനെഴപറിം പിന്നെ അങ്ങന്യൊന്നും ഇല്ല രണ്ടു പേരും ഒരെ പോലെന്ന് പറിം നമ്മള് പിന്നെ ഞ തല്ലും
അതങ്ങനേണ് വാപ്പിം ഇമ്മിം ഓരോത്തന്ന് ഓരോത്തെന്നെ വെച്ചാ
ആഹ് ആഹ് ബാപ്പമാർക്ക് ഇഷ്ട്ടം പെമ്പിള്ളാരോട്‌ അല്ലെ ആഹ് ആഹ് അപ്പൊ എതാണ് ഏഹ് ഈ കൊച്ചിനെ ഭയ്ങ്ക്ര കാര്യവാട്ടോ എന്റെ ചേട്ടനെ പിള്ളാരെ
ആഹ് ആഹ്
ഈ പിള്ളാർക്കാണെ അങ്കേ അങ്കേന്ന് പറയാ ഏത് നേരം പൊറകെ നടക്കലാണ് ഇപ്പോ ആരു ഇല്ലാത്ത കാര്ണം മേടിച്ചൊടു ന്ന് പർഞ്ഞ് ഇപ്പ കെട്ട്യോള് മാര് വര്ഞ്ഞാണെങ്കില് അവര് പറയോലോ പിന്നേ അനിത്തീടെ കൊച്ചിന് എല്ലാ സൽത്താ നടക്കൂല ഇതാണെങ്കില് എന്ത് പറഞ്ഞാലും ചേട്ടൻ മേടിച്ചൊടുക്കും സ്കൂള് തൊറക്കാൻ പോണ സമയത്ത് ബേഗാ കാ എന്താ കളിക്കിണ സാന എന്ത് പർഞ്ഞാലും അങ്കേ എനിക്കത് വേണം അപ്പ തന്നെ
ഉ
ആള് കൊണ്ട് തരും അങ്കേ എനിക്ക് ഐസ്ക്രിം മേടിച്ച് തരോ എന്ന് പർഞ്ഞാ മതി ഭയ്ങ്ക്ര കാര്യാ കൊച്ചിനെ എളേതിനെ മൂത്തനെ അതുപോലെന്ന്യേണ്
അല്ല അത് അപ്പ അപ്പ കല്യാണം കഴിഞ്ഞതാണെ ഇതൊന്നും നടക്കില്ല അത് അവന്റെ ജീവിതോല്ലെ നോക്ക
ആഹ് ആഹ് അപ്പെന്ന ഓൾ സമ്മതിക്കോ ചേട്ടനിപ്പൊ എൻ്റനിയത്തിപ്പം നട് കുടുങ്ങൂന്ന് പർഞ്ഞാലും ആഹ് ആപ് വര്ന പെണ്ണിങ്ങളെ സ്വഭാം പോലിരി
അതെ ഒന്ന് രണ്ട് സാനങ്ങളൊക്കെ വാങ്ങാന് വാണെങ്കിൽ സമ്മതിക്ക്വായിരിക്കും അല്ലാണ്ടൊന്നും സമ്മതിക്കില്ലാലോ
ആഹ്
അപ്പിവിടെ ആരാ ഇ ഏട്ടന്റാവ്ടെ ഈ ഏട്ടന്റാവ്ടെ നിങ്ങണ്ടെ ഹസ്ബന്റോടെ
ആഹ് ഇവിട ഇവിട അനിയനും ഭാര്യോണ്ട് അനിയനും ഭാര്യോണ്ട് ഇവിടത്തെ അപ്പച്ചനും അമ്മയും ഉണ്ട്
ഓഹ്
അപ്പൊ ഞങ്ങ പൊക്കത്താ താമസിക്ക്ണെ മൊകൾല് അനിയനും ഭാര്യെം താഴെ അവർക്ക് പിള്ളാരില്ല
അതെ എപ്പ കല്യാ ഇപ്പ കല്ല്യാണം കഴിഞ്ഞതാ അല്ല
കഴിഞ്ഞ് ആറ് വർഷോയി
ആഹ് ഒഹ്
പിള്ളാരില്ല അവരിപ്പൊ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കാണ് കഴിഞ്ഞ ഏഹ് ഒരു ആഹ് ഒരു മാസൊവായിട്ടുള്ളു വിശേഷം ആയി പക്ഷെ ഇ കുട്ടി ട്യൂബിലായി പോയി ഇപ മിക്കാൾക്കും സംഭ്വിക്കിണിതാണല്ല ആഹ് അതെന്നെ മി ക്യാൾക്കാർക്കു ഇത് സംഭവിക്കിണിണ്ട് എന്ന് പർഞ്ഞ ലേറ്റ് ആയിട്ട് വന്ന അവർക്ക് ആദ്യം വന്നെ ട്യൂബ്ലായിരിക്കും പ നമ്മത് ട്യൂബിലാണെ പിന്നെ നോക്കീട്ട് കാര്യമില്ല
അത അത് ഒരു മാസത്തിന്റെുള്ളിൽ രൺ മൂന്ന് മാസ്വാൺ തയ്ൻ്റെത് ട്യൂബിലൊക്കെ വന്നാ ന നമ്മ നോക്കണം അല്ലെങ്കിൽ ടൂബ് പൊട്ടിയ നമ്മണ്ടെ ഗർഭപാത്രം ബ്ലഡ്ഡ് എർങ്ങ്വത്തെ
ആഹ് അതും അമ്മക്കായിക്കും അല്ലെ ബാധിക്കിണ അമ്മക്കായ്കും അത് തന്നെ ആഹ് ആഹ് അപ്പൊ ഒടനെ തന്നെ എട്ത്ത് കളഞ്ഞിട്ടത് എന്ന് പർഞ്ഞാ അപ്പ തന്നെ എടുത്ത് ടൂബീന്ന് കൊടുത്തു കൾഞ്ഞ് അതി ഭയ്ങ്ക്ര വെഷ്മൊ എല്ലാവർക്കു അനയത്തി ആണെങ്കി അങ്ങാട് പോയി അനിയത്തി വീട്ട്ലേക്ക് രണ്ടായ്ച നിക്കാൻ വേണ്ടി റെസ് റ്റും കാര്യങ്ങളല്ലേ നമ്മ അബോഷം പോലെന്ന്യാല്ലെ ഇതും അമ്പോഷനല്ല പ്രസവ് പ്രസവം ആഹ് റസ് എടിക്കണം പ്രസവം പോലേന്നെ ഇതും നമ്മ നോക്കണോല്ലോ അബോഷന് ഇപ്പൊ രണ്ടാഴ്ച അനീട്ട വീട്ടിലേക്ക് പോയക്കന്നെയാണ് കാര്യോട്ട അനീയൻ എത്തിക്കും അവർക്ക് ഇല്ലാത്ത കാരണേ ഭയങ്കര കാണ് കളിപ്പിക്കലും പുറത്തേക്ക് കൊണ്ടു പോവലും
ഇയ്യാണോ മൂത്ത ആള് അയിന്റെ അനിയത്തി കല്ലിയാണം കൈഞ്ഞോ
ഇല്ല ഇല്ല
ഉം
അല്ല ഇവിടെ ആകെ ഒരു രണ്ട് ചേട്ടൻ തനെയാണ് താമസിക്കണം ഏത് ഞങ്ങളടെ വീട്ടില് അതായത് ചേട്ടൻ നാണ് എന്റെ ഹസ്ബൻഡ് അനിയൻ താഴേയിലും അനിയന്റെ ഒരു ഭാര്യയ ഉള്ളൂ അത് പിള്ളാരായിട്ടില്ല അങ്ങനെ
ഉം അപ്പൊ അച്ഛനും അമ്മയും
അച്ഛനമ്മയും പ്രായമായ അച്ഛൻ ഇപ്പൊ പണിക്ക് പോണില്ല അമ്മ പണി വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട്പ്പോ ടീച്ചറിന്റെ വീട്ടിലരു കുട്ടി നോക്കാൻ വേണ്ടി വീട് കുട്ടി എന്ന് പറയുമ്പോല്ലേ ഇരുപത്തിരണ്ട് വയസ്സായിട്ടാ ചെറുപ്പം മുതൽ അമ്മച്ചി പോണാണ് അവിടെ ആഹ് കൊച്ചിന് ഒരു വയസ് മുതൽ പോണം ഇപ്പം നമ്മ കുട്ടി നോക്കണന്നെ പറയുള്ളൂ ആഹ് ചേക്കൻ വെലുത്‍ ചെലുതായ് ഇപ്പം പണിക്കാരൻ ആയി
അല്ല പണ്ട് മുന്നേ അങ്ങനെ പോയി ശീലിച്ചുള്ളത് കൊണ്ട് പോണൂല്ലേ
ആഹ് പോണ് ഇപ്പം അമ്മച്ചി പറഞ്ഞെ നടക്കുന്ന കാലം മുതലിൽ പോട്ടെ ഞാൻ ജോലിക്ക് ഇരിപ്പായ പിന്നെ ആഹ് പോ പോകാൻ പറ്റൂല ഈ നടക്ക ഈ കാലന്ന് എന്ന് പറഞ്ഞ വളഞ്ഞിരിക്കണോള് നടന്ന് നടന്ന് നടന്ന് കാൽ തേയിമാനം ഉണ്ട് മുട്ടെ മു എല്ലാം
വൈസാവുമ്പോ വ നമ്മക്കേ വരണ്
ആഹാ അപ്പൊ ഈ കാലും വെച്ച ആൾക്കാര് പറയണ്ടത് എട്ടു ദിവസം നടപ്പ് കണ്ടാ കാല് വളഞ്ഞ് വളഞ് വീഴാൻ പോണ പോലെ എന്റെ വീടിന്റെ അടുത്ത് തന്നെ മ്മക്ക് ജോലിക്ക്പോണേ ഇവിടത്തെ അമ്മേ
ഉം
ആഹ് അപ്പ ഇടക്ക് ഞങ്ങൾ വീട്ടിൽ പോക്പോ ട്ടക്ക കൊണ്ട വന്ന ആക്കും കഴിഞ്ഞ ആഴ്ച രണ്ടൂന്ന് പ്രാശ്യം ഓട്ടോക്കെ വന്ന ഞങ്ങൾ കൂടി ആഹ് ഞങ്ങ പോകുമ്പോ ഞങ്ങ അവിടെ ഇറക്കും അമ്മച്ചിനെ
ആഹ് ആഹ്
ആഹ് അപ്പൊ ടിച്ചർ എന്ന് പറയുമ്പോ ഇപ്പൊ റിട്ടേഡ് ആയ ടീച്ചർ ഈ കല്യാണം കഴി ഇകൊല്ലം റിട്ടേർഡ ആയി ഇനി അമ്മക്ക് വേണെങ്കിൽ ഈ വർഷം കൂടി പോകണം തോണ് ചിലപ്പോ ടീച്ചർ എന്താ ഇവിടുന്ന് മാറി താമസിക്കും അവര് നാട്ടിലേക്ക് പോവും പിള്ളാര് എല്ലാം വളർന്ന് ഇല്ലടീച്ചറിന സ്വന്തം വിട് മേടിച്ചത് ടീച്ചർ ഇത് വളരെ ഇക് മണ ഇവിടെ ഇവിട്ത്തെ വിട്ടിൽ നാട്
ടീച്ചർക്ക് ഇവിടെയായിരുന്നു ജോലി
ആഹ ടീച്ചറിന് ജോലി ഇവിടെന്ന് സാറിന് ഇവിടെ ജോലി സാറെന്ന് പറയുമ്പോ ഭയ ക്രൈംബ്രാഞ്ച്ല്ലേ അതിൽ ഉദ്യോഗസ്ഥനാണ് ആഹ് സാറിനാണെങ്കിൽ എപ്പ ഇപ്പോളും ആലപ്പുഴയിലെ അവിടത്തെഓഫീസിലാ ഡ്യൂട്ടി ആഴ്ച്ച ഒരു ദിവസം വരും അല്ലെങ്കിൽ രണ്ട് ദിവസം കുടുമ്പോ വരും എന്നിട്ട് ആഹ് പിറ്റേ ദിവസം തന്നെ പോകും അങ്ങനെയാണ്
ജോലിക്കാർക്കൊക്കെ ഓരവിടെ കൊടുക്കുമ്പോ
കോട്ടേസ് ആണ് കോട്ടേസ് ഉണ്ടായി ഇവർക്ക്
ഓ
ഈ ജോലിക്കാർക്ക് ഉണ്ടായിട്ട് പിന്നെ ഇവര് വീട് മേടിക്കെ സാറിന്റെ വീട് ഇത് കൊറെ ഇങ്ങനെ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഅവിടെയും വീടുണ്ട് സാറിന് അവളടെ അമ്മയുണ്ട് സാറിന്റെ അപ്പോ ടീച്ചർ എന്താല് എന്തായാലും ഈ കൊല്ലം പോവുന്ന് പറയണ്ട്. അമ്മച്ചിക്ക്ത്തേക്ക് ബുദ്ധിമുട് ന്നു പറഞ്ഞ അമ്മച്ചി ഇത്രൊ ഒരു വരുമാനം കിട്ടണേല്ലേ.
ഉം ഉം
ഇത്രേം വർഷമായിട്ട് അമ്മിച്ചി അതാണ് സങ്കടം ആയിട്ടിരിക്ണ. ടീച്ചറിന് വിട്ടു പോണം. ടീച്ചർക്ക് അത് തന്നെ ഇതുപോലെ ഇടക്ക് അനിയന്റെ കല്യാണം കഴിഞ്ഞ സമയത്തെ
ഉം
ഏ അനിയൻ പറഞ്ഞ് ഇനി അമ്മ പണിക്ക് പോകണ്ട. ഭാര്യ വന്ന്ല്ലോ അത് അനാ അപ്പോ നമ്മ അവളടെ നോക്കി വീട്ടിൽ ഇരുന്നാൽ മതി. അമ്മ പണിക് പോണ്ട ചില വിനുള്ള കാര്യങ്ങൾ ചെയ്യാന് അണ് പറഞ്. ഒരു മാസം വീട്ടിൽ നിർത്തി. ഏത് പണിക്ക് പോണില്ലന്ന് അറിഞ്ഞപ്പോ. ഇത് അറിഞപ്പോടീച്ചർ എന്തേ അമ്മിച്ചി പണിനിർത്തി പോനെന്ന് രുതി ടീച്ചർ ഒരു സ്വർണവള മേടിച്ച് കൊടുത്തു കാ പ്പവന്റ. പണി നിർത്തി ഇത്ര കൊല്ലോ ആയില്ലെ. അതിന് ശേഷം വീണ്ടും അമ്മച്ചി പോവാൻ തുടങ്ങി. ഏത് ടിച്ചറ് സമ്മതിക്കണില്ല. ചേച്ചി വാ ചേച്ചി പിള്ളേര് സമ്മതിക്കുന്നില്ല ചേച്ചിന്ന് പറഞ്ഞ്, വീണ്ടും പോവാൻ തുടങ്ങി. ഇപ്പംത്ര കൊല്ലം ആയി അഞ്ച് കൊല്ലംകഴിഞ്ഞു. അനിയന്റെ കൊല്ലം കഴിഞ് ആറ്‌ ആ വീണ്ടും പോവാൻ തുടങ്ങി.
നിർത്തിയിട്ട് വീണ്ടും ഒരു മാസം നിർത്തിയതാണ്. എന്നാല് അവരു വന്ന് വിളിച്ച് വീണ്ടും പോയി.
ആ അവര്ക്ക് സങ്കടം. അമ്മക്ക് സങ്കടവുമായി കേട്ടാ. ഈ ഈ മകൻ സമ്മതിക്കള്ളെ മകൻ ഇളയത്. ഇളയ മകൻ അത്‌ അവൻ പറഞ്ഞു അമ്മച്ചി പണിക്ക് ഒന്നും പോവണ്ട. വീട്ടില് ഒതുങ്ങി ഇരുന്നാ മതി. ഇനി എന്താ ബുദ്ധിമുട്ട്. ഞാൻ പണിക് പോണ്ട്. അടുത്തന്ന് പറഞ്ഞ കൊറച്ചു പോണം. ഞാൻ പറഞ്ഞിലെ പതിമൂന്നാ പതിൽ പതിമൂന്ന് രൂപ ബസ് പോയിന്റ്. ഓട്ടോക് ആണെങ്കിൽ അമ്പത് രൂപ പോയിന്റ്.
ഓ ആവു കുറച്ച് ന്നാലും ദൂരം ഒരു പൊട്ട്.
ആഹ ദൂരം ഉണ്ട് ആഹ ആഹ. അമ്മച്ചിപോകുമ്പോ ബസിലെ പോകുള്ളൂ. ഇവിടുന്ന് അവിടം വരെ നടന്ന് വീട്ക്ക് എ എറങ്ങി ബസിന്ന് പിന്നെ ആ പക്ഷേ അമ്മച്ചികാല് വേദന ആയിട്ട് നടക്ണെണ്. വരുമ്പേ എല്ലാ ദിവസവും ബെൽടി റ്റിടി ഈരിയാണ് കാലെല്ലേ.
ഉം
അങ്ങന അപ്പൊ അല്ലെ പിന്നെ അമ്മച്ചി ഈ ചെറുതിനെ നോക്കി വീട്ടിൽ ഇരിക്കി ണം. ഞാൻ ജോലിക്ക് എന്തായാലും അംഗനവാടി പോകുമ്പോ ഞാൻ ജോലിക്ക് ഇറങ്ങും എന്തായലും.
ഉം എന്തിനാ പോണ് അപ്പൊ?
ഞാൻ സ്റ്റിൽ കടയിലായിരുന്നു. ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു ഞാൻ പോയേച്ചത്.
ആഹ ആഹ.
പിന്നെ അത് കഴിഞ്ഞയിട്ട് പിന്നെ ചെറുതിന സുഖലായിരുന്നപ്പോ പിന്നെ നിർത്തിയെണ് ഞാൻ. ഇനി എന്തായാലും ചെറ്തിന് മൂന്ന് വയസ് ആവോല്ലോ.
ഉം ഉം ഇപ്പൊ അംഗനവാടികൊകെ പോയാ, മൂന്ന് മണി വരെ ഇരിക്കുവല്ലോ അവ്ടെ അംഗവാടില്.
ത്ര നേരം കൊഴപുല്ല. അമ്മിച്ചി ഉച്ചയവുമ്പ വരെ ചെയ്യും, കൊച്ചിനെ അങ്ങനവാടിന്ന് അമ്മച്ചി വിളിച്ചോളും.
ആഹ് അത് ശെരിയ.
ആഹ് അപ്പ ഞാൻ ന്തായാലും ജോലിക്ക് പോവാന്ന് തയ്യാറായിരികണെന്ന്.
ഉം.
അന്നാ ശെരി. ആ അടുതാണ് ഞങ്ങടെ തൊട്ടടുത്ത് തന്നെണ് റോട്ടി റോട്ടടുത്ത് ന്നെണ്. ഞാനെ ചെറ്തനെ ഒറക്കിട്ടൊന്ന് വിളിക്കാട്ടാ.
ഓ ശെരി.